ഹലോ.
ഇപ്പം കേക്ക്‌ണുണ്ടോ?
ആഹ് ഇപ്പം കേക്ക്‌ണ്ട്.
മാങ്ങ. ഞങ്ങളെ ഒരു ദിവസം ഇത്പോണം ഏഹ് ഇക്കാന്റെ. ഒരു ഫ്രണ്ടിന്റെ കൂടെ ഒന്ന് കൂട്ടിന് പോയതാ അവർക്ക് എവിടെയോ പോണംന്ന് പറഞ്ഞിട്ട് പോയതാണ്.
ആഹ്.
ആലപ്പുഴ വരെ പോയതാണ് അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെന്ന് ഇറങ്ങി എന്നാ നമുക്കൊന്ന് കൊല്ലം വരെ പോവാന്ന്. പറ്ഞ്ഞിണ്ട്. ഏഹ് അല്ല നമുക്ക് ങ്ങനെ റോഡ് ട്രിപ്പ് പോവാന്നും പറഞ്ഞ് വെറുതെ അങ്ങനെ പോയി.
ഉം.
പോയി പോയി പോയി പോയി പോയി ചെന്ന് അവസാനിച്ചത് കന്യാകുമാരി. ന്നാ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തില്ല. ആലപ്പുഴ വരെ പോയിട്ടും വരാന്നുള്ള രീതിയിലാണ് വീട്ടീന്ന് ഇറങ്ങിയെ.
ആഹ് ആഹ്.
പ്പഴ അവ്ടെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ഒന്നും പാക്ക് ചെയ്തിട്ടുണ്ടായീല. നമുക്ക് ഫുഡിന്റെ കാര്യങ്ങളൊന്നും തീരുമാനിച്ച- ണ്ടായില്ല അങ്ങട് പോയി അങ്ങട്.
ഉം. ഞങ്ങളും ഇതുപോലെ തന്നെയാർന്ന്. ഒന്നും തീരുമാനിച്ചില്ല. മറ്റേ സ്ഥലത്ത് ഇപ്പൊ- പറഞ്ഞ പോലെ ആലപ്പുഴക്കൊരു ഡെസ്റ്റിനേഷൻ ഇട്ട്. ബാക്കി അവട്ന്നാണ് പിന്നെ തീരുമാനിച്ചത് എങ്ങാട്ട- എവിടേക്ക് പോണം, എവിടേക്ക് വളയണം, എന്നുള്ളതൊക്കെ പിന്നെ അവിടെന്നാണ് തീരുമാനിച്ചത്. മനസിലായോ? അപ്പൊ. ഇങ്ങൻത്തൊരു മൈൻഡിലാണ് അങ്ങടെറങ്ങിയത്. പക്ഷെ അതെന്ന് പറയുമ്പോ അടിപൊളിയാണ്. ഇറങ്ങിയര്ന്നല്ല ഇറങ്ങണത് ഇറങ്ങുമ്പോ അടിപൊളിയാണ്. നമ്മ ഉദ്ദേശിക്ക്ണ പോലെ- അവടെ ഇവടേം തടസ്സം കിട്ടിയാലും. ബുദ്ധിമുട്ടില്ല. അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട്ല്ലല്ലോ ഒരു കാര്യോം.
ഇന്ക്ക് ഇവടന്ന് ഞങ്ങള് പോയപ്പോ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാത്തോണ്ട് നല്ല സെറ്റാർന്നു.
ആഹ് അതെ അതന്നെ ഞാൻ ഉദ്ദേശിച്ചേ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യാതെ പോയി കഴിഞ്ഞാ ഒരു എന്താ പറയാ ഒരു നിശ്ചിത അതന്നെ അതന്നെ വൈബ് ഉണ്ടാവൂല ഒരു സുഖം ഉണ്ടാവൂല. പ്പൊ അതോലെ ഒരു ട്രിപ്പ് പടച്ചാലാന്ന് വിചാരിക്കാണ് ഒരു ബൈക്കും. ഒരു രണ്ട് കാറിലും പോയാലോന്നാച്ചെ അയിന്ള്ള ആൾക്കാരുണ്ട് അതായത്. പ്ലസ് വൺ, പ്ലസ് ടു തൊട്ങ്ങിയ പ്ലാനിങ്ങ് ആണ് ട്രിപ്പിന്റെ. ഇത് ഈ അട്ത്തന്നെ പാസ്സാക്കി വിടണം. ഇല്ലെങ്കി എല്ലാരും വയസ്സാവണെണ്
അപ്പൊ വീടിന്റെ കാര്യങ്ങൾ നോക്കണം വീട്ടുകാരെ അടുത്ത് നിക്കണം അങ്ങനെ എനിക്കാണെന്നുണ്ടെങ്കി ഇപ്പൊ പോവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണേ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്താത്താന്റെ വീട്ടില് ഇത്താത്ത ഇത്താത്തന്റെ കൊച്ച് രണ്ട് പിള്ളേരുണ്ട്.
ആഹ്
പിന്ന അളിയൻ ഉമ്മച്ചി വാപ്പ ഇവരൊക്കെ ഉണ്ട് ഞാന്
കുഞ്ഞുങ്ങളെണോ ഇത്തത്താന്റെ കുട്ടിയാള്
ആഹ് ഒരെണ്ണം ഒരു മൂന്ന് വയസ്സായ കൊച്ചും പിന്നെ ഒരെണ്ണം- ഒരു വയസാവാൻ പോണ് ആഹ് അങ്ങന
വരാറുണ്ട വീട്ടില്
വീട്ടില് വരല് കുറവാണ് അവട ഇക്കാക്കാക്ക് എന്താ വെച്ച ഇത്താത്താന്റെ കെട്ടിയോന് ജോലി ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ തരണം ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോ വീട്ടിലെത്താൻ പറ്റീന്ന് കഴിഞ്ഞന്ന് വരൂല്ല ചിലപ്പോ ഞാൻ പോയി വിളിക്കേണ്ടി വരും ഞാനോ അല്ലെങ്കി വാപ്പെയൊ കേട്ട് പോയി വിളിക്കും രണ്ടു ദിവസത്തേക്കൊക്കായിട്ട്
സ്കൂളി പോണ് ണ്ട മോള്
ആഹ് അവള് സ്കൂളിൽ പോണണ്ട് ഒരു മറ്റേ ഇസ്ലാമിക് സ്കൂള് അവിടെപ്പ ചേർന്നിട്ടുള്ളു കൊഴപ്പൊന്നുല്ല നല്ല അടിപൊളിയായിട്ട് പഠിക്കണണ്ട്. ഓ
ഈ ജൂണില് ചേർന്നായിരിക്കൂല്ലേ
ആഹ് ഈ ജൂണില് ചേർന്ന ഈ മാസം ചേർത്തുള്ളൂ അധിക ആയിട്ടില്ലത് ഇപ്പട് ചേർത്തിട്ടുള്ളൂ
ഉം
അധികായിട്ടില്ല ആഹ് അതാണ് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലേ അവള മറ്റേ ഇതിനെ ചേർത്താണ് അങ്കനവാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊര് ഇതിനെ ചേർത്താണ്
പ്രിക്കേജിയാണ്
ആഹ് പ്രീ കെജിയിലയിരിക്കുള്ളൂ അപ്പൊ അങ്ങന ട്രിപ്പ് എല്ലാരും പ്ലാൻ ചെയ്യണണ്ട് എല്ലാവരുടെയും വീട്ടിലോക്കെയാണ് പക്ഷെ എന്റെ വീട്ടിൽ അത്ര നല്ല സുഖല്ല
ഇപ്പൊ ഈ ഇത്താത്ത സപ്പോട്ടല്ലേ
ഇത്താത്ത സപ്പോർട്ട് ആണ് ഇത്താത്ത എന്താ പറയാ നമ്മടെ തോളോട് തോള് ചേർന്ന് നിക്കും പുള്ളിക്കാരിത്തി പക്ഷെ ഇത്താത്താക്കും പിടിച്ചു നിക്കണേന് ഒരു പരിധി ഉണ്ടല്ലോ ഇപ്പ സംഭവം എന്താന്ന് വച്ചാ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച കഴിഞ്ഞാ ഉമ്മച്ചിയാണ് ഉമ്മച്ചി പ്രശ്നകാരിയാണെന്നല്ല ഉമ്മച്ചിയാണ് ന്റെ വീട്ടില് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ബാപ്പേ ആണ് ശരിക്കും പറഞ്ഞാ തീരുമാനിക്കണത് പക്ഷേ ഉമ്മച്ചി ഇച്ചിരി ടെൻഷനും പേടിയും ഉള്ള ആളാണെ അതിപ്പോ എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെയാണ് മക്കളകാര്യം വരുമ്പോഴത്തേക്കും ഉള്ളതാണ് പക്ഷെ ഈ ട്രിപ്പിന്റെ ഇതൊക്കെ വീട്ട്ല് കൊറച്ച് വള്ളിയാണ് വിടല് നടക്കൂല ഒന്നാമ്ത്ത കാര്യം ഇമ്മച്ചിക്ക് വയ്യ ഏഹ്
പ്രശ്നണ്ടോ
ഓഹ്
ലോ ലോങ്ങ് പോവാനല്ലേ പ്രശ്നം അട്ത്ത് പോണേന് കൊഴപ്പണ്ടോ
ഈ നമ് നമ്ക്ക് പ്രശ്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ കാറിന് പോവൂലേ നമ്മ കാറിനും ബൈക്കിനൊക്കെ വണ്ടി ഓടിച്ച് പോവൂലേ അപ്പൊ ഈ ഞാ വണ്ടി ഓടിക്കോന്നുള്ളതാണ് ഇവര്ടെ പേടി അതാണ് ഇവര്‌ടേ ഏറ്റവും വല്ലേ പേടി വണ്ടി നല്ല സൂപ്പറായിട്ട് ഓടിക്കും അതിന് കൊഴപ്പൊന്നുല്ല പക്ഷെ ഇവർക്ക് പേടിയാണ് ഇമ്മച്ചീ നേൺ ഞാനല്ല ഉമ്മച്ചീനെ ഞാനാണ് എല്ലാട്ത്തും കൊണ്ടാണത് ത്താത്താടെ വീട്ട്ലാണെങ്കിലും എല്ലാട്ത്തും ഞാനാ കൊണ്ടോണത് പക്ഷേ
ലൈസൻസ് ഇട്ത്ത്ട്ട് എത്രയായി
ലൈസൻസ് ഇട്തിത്തിട്ട് ഇപ്പ ഇന്ന് രണ്ട് കൊല്ല ആവാറായി എനിക്കിപ്പ ഇരു വതാമത്തെ വയസ്സാവാ പോണ് പതിനെട്ടില് ഇട്ത്താണ്
അപ്പ അങ്ങനെ അത്യാവശ്യം കൊഴപ്പൊന്നുല്ലാത്ത എക്സ്പീരൻസ് ഒക്കെ ഇണ്ട് ഏഹ്
ആഹ് രണ്ട് വർഷത്ത ഇണ്ടല്ല
ആഹ് രണ്ട് വർഷത്ത എക്സ്പീരിയൻസ് ഇണ്ട് പിന്നെ
എന്തായാലും നമ്മള് ലൈസൻസ് ഇട്ക്കുമ്പോ തന്നെല്ലല്ലോ നമ്മൾ ഓടിച്ച പഠിക്ക്ണ് കൊറേ നാള് ഓടിച്ച് പഠിച്ചിട്ടല്ലേ ലൈസൻസ് കിട്ടൊള്ളൂ
അതെ അതെ അതെ അതെ തീർച്ചയായും അത് അങ്ങനെ കിട്ടൊള്ളൂ
പിന്നെ പേടിക്കണ എന്തിനാ നമ്മൾ ടൂറെക്കെ പോണേന് പിന്നെ ടെൻഷൻ അടിക്കണ്ട ആവശ്യ
അത് നമ്മടെ ഉമ്മാട്ത്ത് പറഞ്ട്ട് കാര്യല്ലല്ലോ അത്പ്പോ ഞാനന്നല്ല ഇപ്പൊ ഒരു പത്ത് നാപ്പത്തഞ്ച് വയസ്സായ ഒരു മകനുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പ എനിക്കൊരു ഇകാക്ക ഇണ്ടന്നുണ്ടെങ്കിലും ഇക്കാക പൊറത്തേക്ക് പോവുമ്പളും ഉമ്മാക്ക് പേടിയായിരിക്കൊള്ളു എത്ര വയസ്സായാലും ഉമ്മമാരെ കണ്ണില് നമ്മ പിള്ളേരന്നെ
ഉം അപ്പ ഇയാളുടെ സിസ്റ്റർന് എത്ര വയസ്സ്ണ്ട്
സിസ്റ്റർന് ഏകദേശം ഒരു പത്ത് ഇരുപത്തി ഒന്നാ രണ്ടെതൊ ഇണ്ടാ വൊള്ളൂ ഈ അട്ത്ത് കല്യാണം കഴിഞ്ഞൊള്ളയ് ഈ അടുത്ത്ന്ന് പറിമ്പോ ഒരു രണ്ടു മൂന്ന് വർഷം അഞ്ചാറ് വർഷായിന്ന് തോന്ന്ണ് അഞ്ചാറ് വർഷായി അപ്പാ അങ്ങനാ അൽഹംദുലില്ലാ അങ്ങനെയൊക്ക ആണ് പോണ് ഹാ
ഇപ്പ തണ്പ്പുള്ള ഡെസ്റ്റിനേഷനാണോ നോ
താ അങ്ങനെ വല്ലോം നോക്കിയാലാന്ന് വിചാരിച്ചാണ് അല്ല ആൽക്കഹോളിക് ബദറായിട്ട് വല്ലോം പോയാലാന്ന് വിചാരിച്ചാണ് അതാവുമ്പോ പിന്നെ എന്താ പറയാ ഇപ്പ മഴയും കൂടിയാണല്ലോ അപ്പ നല്ല സെറ്റായിരിക്കൊള്ളൂ എന്താ പറയ നല്ല ക്ലിയറ് വെതർ ആരിക്കും അതെ കോടെണ്ടാവും മഞ്ഞുണ്ടാവും പിന്നെ അവിടെ രണ്ട് ചായക്കടകളിലൊക്ക ക്കേറി ഏയ്സ്തറ്റിക് ആയിട്ടുള്ള മറ്റേ വിൻറ്റേജ് കടകൾ ഉണ്ടാവൊല്ല അങ്ങൻത്തെ ക്കോരോ സ്ഥലങ്ങളാണ് നോക്കി വെക്കണതേ തീരുമാനിച്ചു വെക്കും എന്നിട്ട് മൂന്ന് ന്നാറെത്തി കഴിയുമ്പോൾ നമുക്ക് ഓരോരോ സ്ഥലങ്ങള്ങ്ങനെ അൺലോക്ക് ആകും ഇവിടുന്ന് അങ്ങാട്ടേക്ക് പോകാനിത്രയേ ഉള്ളു ടാ ഇവിടന്ന് അങ്ങട്ടേക്ക് പോവാൻ അത്ര ഉള്ളു ഡാ എന്നൊക്കെ പറഞ്ഞങ്ങനെ അൺലോക്ക് ആവും അതാണ് നമ്മുടെ മൈൻഡ് അങ്ങനെ പോവാന്ന് വിചാരിച്ചാ നിക്കണത്
ഇവിടെ
ഓ
ഹസ്ബൻഡിന് പണ്ട് ഒരു പൂതിണ്ടാര്ന്നു ഒരു എന്താ ഒരു തോന്നൽ തോന്നും ആ ഇന്ന് നമുക്ക് ഒന്ന് ചായ കുടിക്കാൻ ഒന്ന് മൂന്നാറ് പോകാം അപ്പംവിടും ചായയും കുടിച്ചോണ്ട് ഇങ്ങോട് വരും അതൊരു രാത്രി
ഏ
എട്ട് മണിയാകുമ്പഴത്തേക്കും പറയും നമുക്ക് മൂന്നാറ് പോയി ചായ കുടിക്കാം ആഹ് അവിടെ പോവും ചായ കുടിക്കും ഇങ്ങോട്ട് വരും അത് നമ്മള് ഫാമിലിയല്ല കേട്ടോ അവർ ഫ്രണ്ട്സും ജ്യേഷ്ഠനുമായിട്ട് ഒരു പോക്ക് പോകും വരും
ആഹ് ആഹ് അത് നല്ലൊരു കാര്യമാണത്
വേണ്ടീട്ട് മാത്രം
നല്ല കാര്യവാണ് അങ്ങനെയൊക്കെ പോണത് അതാകുമ്പോ നമുക്ക് മൈന്റ് റിലാക്സ് ആകും നല്ല മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തൊക്കെ നല്ല അല്ല എല്ലാം ഒക്കെ ആയിരിക്കുള്ളൂ ഇനി രാത്രി ഡ്രൈവിങ്ങ് ആയൊണ്ടാണ്
കൊണ്ടോവൂല
അത് എഹ് എന്താ പറയാ അത് അവർക്കായി നമ്മക്ക് എന്താ പറയാ അതിന്റേതായ ഒരു വൈബ് കിട്ടണെന്നുണ്ടെങ്കിൽ അത് അവരോടൊപ്പം തന്നെ പോണേ നമ്മുടെ ഒരു എന്താ പറയാ സർക്കിൾ ഇണ്ടല്ലോ ഒരു സർക്കിൾ ഫ്രണ്ട് സർക്കിൾ എന്നൊക്കെ പറയണ പോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് ട്രിപ്പല്ലേ പോണത് നമ്മ സ്കൂളിലേക്കല്ലല്ലേ പോണ് അടങ്ങി ഒതുങ്ങി ഇരുന്ന് പോവാൻ പറ്റൂലല്ലോ ഫാമിലിയൊക്കെ ആയിട്ട് പോയിക്കഴിഞ്ഞാൽ നമുക്ക്
നമുക്കും കാണണ്ടേ ഈ വൈബൊക്കെ നമ്മുക്കും അറിയണ്ടേ
അത് ശരിയാണ്
ഇത് വൈബാവണേന് മുമ്പ് അന്നെ എന്താ മക്കള്ണ്ടായിപ്പോയി പിന്നെ നമുക്ക് ആ വൈബിന് ഒത്ത് നടക്കാൻ പറ്റുന്നില്ല
ആഹ് പ്പളൊന്നും ചെയ്
വട്ടവട നല്ലൊരു അടിപൊളി സ്ഥലവാ വട്ടവട ഞങ്ങള് ഒരു പ്രാവശ്യം ഫസ്റ്റ് ഞങ്ങളവിടെ പോയപ്പോൾ നല്ല മഴയും മഞ്ഞും ആർന്നു നല്ല അടി പൊളി സ്ഥലമാ വട്ടവട
ആഹ് അല്ല് ഞാൻ പോയിട്ടുണ്ട് അവിടെ വട്ടവടയിലല്ലേ മറ്റേ മൊട്ട കുന്ന് എന്തോ ഉള്ളത്
ഏഹ് ഹേ മൊട്ടക്കുന്ന് വാഗമൺ ആണ്
ആഹ് ഓക്കെ ഓക്കെ വട്ടവടക്ക് ഞാൻ പോയിട്ടില്ല ഞാൻ മറ്റേ വാഗമൺക്കാണ് പോയിട്ടുള്ളത്
ആഹ് ആഹ്
വാഗമൺ അടിപൊളിസ്ഥലവാണ്
ഉം ഉം
ഉം പ്പങ്ങനെ പ്ലാനിങ്ങില് നിക്കേണ് ഇങ്ങനെ അവിടെ പോവാ ഇവിടെ പോവാ എന്നൊക്കെ പറഞ്ഞ്
എന്താലും പോകുമ്മ സേഫ്റ്റി ആൻഡ് പ്രിക്കോഷൻസ് ഒക്കെ നോക്കിയിട്ട് പോയാമതി അപ്പൊ പിന്നെ വല്ല്യ സീനില്ല
അല്ലേൽ അതൊക്കെ അത്രേള്ളൂ സേഫ്റ്റി മുഖ്യം
സീറ്റ് ബെൽറ്റും ഹെൽമറ്റും മെക്കെ ഇട്ട് സേഫ്റ്റിയാക്കി ഫസ്റ്റ് എയ്ഡും മേണമെങ്കി കൊണ്ടപോകും വീട്ടിൽ നിന്ന് വിടുന്നുണ്ടെങ്കി നമ്മ അത്രയും സേഫ്റ്റിക്ക് റെഡിയാണ് പക്ഷേ നമ്മ മാത്രം സൂക്ഷിച്ചാപ്പോരല്ലോ ഓപ്പോസിറ്റ് വരുന്നവനും സൂക്ഷിക്കണ്ടേ? അതാണീ പ്രശ്നേ ഈ ഹൈറേഞ്ചക്കെ ആവുമ്പോ ചോരവല്ലേ അപ്പ വളവും തിരിവും പൊക്കവും താഴ്ച്ചയൊക്കെ അപ്പാ വല്ല ബ്രേക്ക് കിട്ടാണ്ട് വണ്ടി വല്ലാം ഇറങ്ങി വന്ന കഴിഞ്ഞാ അത് എട്ങ്ങേറാണ് ചെലപ്പോ നമ്മ
റ്റുവീലർ ഞാൻ സജസ്റ്റയ്യണില്ല അതെനിക്കും പേടിയുള്ള കാര്യവ
ന്നാ
കാറ് ഓക്കെ റ്റുവീലറ് വൈബാണ് പ ക്ഷെ അത് ഭയങ്കരൊരു ഹെവി റിസ്ക്കാണത്
ശരിയാണ് പക്ഷെ റ്റുവീലറിൽ പോണ സുഖം കാറില് പോകുമ്പോ കിട്ടൂല
അത് വേറൊരു ഹിന്ദി ഫ്രണ്ട് ന്നൊക്കെ പറയുനാ ശരിയാണ് റിസ്ക്കാണ് റ്റുവീലറിനൊക്കെ പോണത് നടുവണന്നുണ്ടെങ്കിലും വെട്ടി പോളിയും നല്ല സുഖമായിരിക്കുള്ളു നടു കുറച്ചങ്ങട് കഴിയുമ്പോ ഒരു നൂറ് കിലോമീറ്ററോ ഓടിച്ച് തിരിച്ചു വരുമ്പത്തേക്ക് ആ മൂന്നാർക്കന്നെ ഉണ്ടല്ലോ നമ്മള അവിടുന്ന് മു നൂറ് കിലോമീറ്ററേന്തോ എന്റെ വീടിന്റെ അവിടുന്ന്ണ്ട് നൂറ് കിലോമീറ്റർ നൂറ്റിമൂന്ന് കിലോമീറ്റർ എന്തോ ഞങ്ങ മദ്രസെന്ന് പിള്ളേരെല്ലാരും ചേർന്ന് പോകാ വേണ്ടി പ്ലാൻ ചെയ്ത് സ്താദ് പറഞ്ഞ് നൂറ് കിലോമീറ്ററിനുള്ളിലുള്ള ലൊക്കേഷൻ വല്ലോം നോക്കിയാമതിന്ന് പറഞ്ഞ് അത് നോക്കുമ്പോ മൂന്നാറും ഇണ്ട് മൂന്നാറാണെന്നെ നമ്മ പോയ സ്ഥലം കൂടാണല്ല അത് കൊണ്ട് പിന്നെ പ്ലാൻ ഫ്ലോപ്പെയ്ത് പിന്നെ വണ്ടർലേലാക്കി ഏത് ട്രിപ്പ് പോയില്ലട്ടാ പിന്നെ വണ്ടർല്ലേ നമ്മുടെ ഇവിടെ കുഴുവ സ്ഥലം അല്ലല്ല തൃപ്പൂണിതറ ആ നമ്മള ഇങ്ങെ പോയില്ല ട്രിപ്പ് പിന്നെ അതും ക്യാൻസിലായി ഇനി ഇതും നടക്കുവന്ന് അള്ളാക്കറിയാം
ഒരു ഓഫ് റോഡ് ട്രിപ്പ് പടച്ചാലാന്നിരിക്കായിരുന്നു ഏഹ്
ഇത് കോളേജ് ഫ്രണ്ട്സ് അല്ലേ മദ്രസന്നല്ലേല്ല
ഇല്ലല്ല ഇപ്പൊ കോളേജ് ഫ്രണ്ട്സാണ് ഒരു ഓഫ് റോഡ് ട്രിപ്പ് പെടച്ചാലാന്ന് വിചാരിച്ചിരിക്കായിരുന്നേ ക്ഷെ അത് ഓഫ് റോഡ് എന്നൊക്കെ പറയുമ്പോ മറ്റേ ബൈക്കായിരിക്കുള്ളൂ സ്കൂട്ടറും കാറല്ലല്ല ബൈക്കാണ് പ്പോ അത് വിടാൻ ചാ ചാൻസില്ല ഒരു പ്രാവശ്യം ഇത്താത്താനോടൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഒരു ട്രിപ്പ് വരച്ച് അടിപളിയായിര്ന്ന് ഇത്താത്താനോട് പറഞ്ഞപ്പ ഇത്താ നല്ല സപ്പോർട്ട് ചെയ്ത്ന്ന് ഇങ്ങനെ
ത്ര സപ്പോർട്ടീവായിട്ടുള്ള സിസ്റ്റർ ആണെന്നുണ്ടെങ്കി അവരുടെ ഒരു സമ്മതം മേടിച്ച് പോവും
ശരിയാണ് അവരെ സമ്മതം മതി പക്ഷെ നമ്മളിപ്പോ പറയണത് ഇങ്ങനെ ദേ ഇവടെ വല്ലോം പോണന്ന് പറഞ്ഞിട്ട് പോവും